ഹലോ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
വിശേഷം സുഖാണ്
ഉം
അവിടെ മഴ ഓക്കെ ഉണ്ടോ ഇപ്പൊ ഏയ് ഇപ്പൊ മഴ ഒന്നുമില്ല ചെറുതായിട്ട് ഒരു വെയില് തെറച്ചിട്ടുണ്ട് ആ ഇവിടുന്ന് വെയില് തന്നെ മഴ പെയ്തില്ല അതല്ലേ ആ ആഹ് അതന്നെയാണ്
ആഹ് പിന്നെ അവിടെ കൊളം കൊളക്കുണ്ടോ ആ ഫു
കൊ കൊളക്കണ്ട് ഇവിടെ
ഏ കുളിക്കാരൊക്കെ പോറുണ്ടോ
ഇങ്ങോട്ടൊന്ന് പോക്കില്ലേ
ഏയ് അതൊക്കെ രസ
അതൊക്കെ രസമാണല്ലോ ആ ഞങ്ങള് ഇവിടന്ന് പോവാ അതല്ലെ ഏ് ഇബർന്ന് പോക്കില്ല
ഏ എവിടെ
ഇവിടെ എ കൊളണ്ട് എൻ്റെവിടെ തോടുണ്ട് ഏ് അതൊണ്ട് സുഖ- തോട്ട് പോയി നല്ല മുങ്ങി കുളിച്ചാലോ
ആഹ് തോട്ടില് കുളത്തിലൊക്കെ പോയിച്ചടെ ഇവിടെ പഞ്ചായത്ത് കൊളാണേ വലിയ കോളാ ആഹ്
നല്ല കൊളാണ് ആണ് തിരുമ്പാളേറ്റക്കടെ പോയിട്ട് നല്ല പുങ്ങി പോയി കുളിച്ചാലല്ലേ ആ ചപ്പ് ചവറ് ഒന്നുമില്ല എല്ലാം നന്നാക്കി ക്ലീൻ ആയിട്ടുള്ള കൊള്ളാ അത് ശരി തുടക്കപ്പ നന്നാക്കിയാണ് ആഹ് ഞങ്ങള് ഇവിടെ കുട്ടികള് എല്ലാരും ആയിട്ട് പോകും ആഹ് ആഹ് കുണ്ടുണ്ടാ നിന്തൽ അറിയാ ഏ നല്ല കുണ്ടുണ്ടാ ആഹ് കുണ്ടുണ്ട് പിന്നെ സ്റ്റെപ്പുമേ നിന്ന് കുളിക്കാ കുട്ടികൾക്ക് ആഹ് ആഹ് ആഹ് കോ കോൺക്രീറ്റ് ചെയ്ത് ഉണ്ടാവുലെ സിമന്റ് ഇട്ടിട്ട് ആ ആ കോൺഗ്രീറ്റ് ഒക്കെ ചെയ്തെണു ആഹ് അതൂരെ കൊഴപ്പില്ല
ആ നല്ല ഉഷാറാക്കിന്ന്
അതില് വേനാക്കാലത്ത് വെള്ളം പറ്റോ
ഇല്ല വെള്ളം പറ്റൂല പക്ഷേ ഒഴിക്ക് ഉണ്ടാവില്ലല്ലോ ഇപ്പൊ പല അസുഖമ ഉള്ളതോണ്ടേ മയത്ത ഞ പോവോള്ളു എടക്ക് പോകാറില്ല പിന്നെ വേനൽക്ക് ഇനി തരാ തോട്ടില് വെള്ളോക്കെ വറ്റുവേ അപ്പളാണല്ലോ ഈ മീനൊക്കെ പിടുത്തോ കൊളത്തില് അങ്ങനെ പറ്റുവൊന്നുമല്ല പക്ഷെ ഒഴുക്കുണ്ടാവില്ല എന്നാലമ്പാടും ആൾക്കാ ആരുണ്ടാവട്ടെ കുളിക്കാന്
അപ്പൊ ആ വെ ആ വെള്ളം ഒന്നിനും പിന്നെ പറ്റൂല
ആ അല്ല ഒഴിക്ക് ഇണ്ടേ കുഴപ്പില്ല ഉം അല്ലഞ്ഞാല് ഓരോരുത്തും ചാടുമ്പോളേ കാലങ്ങും ആ
നിങ്ങൾക്ക് എന്താ പച്ചക്കറിക്കൾ ഒക്കെ ഉണ്ടോ പച്ചക്കറി ഞാൻ ചെറു ചെറുമട്ടത്തിലരൊക്കെ ഉണ്ടാക്കി ഇവിടെ
എന്താ ഉണ്ടാക്കിയേ
വെണ്ടയും വൈതനയും തക്കാളി പച്ചമുളക് പയറ്
ഉ
ആ അങ്ങനെയൊക്കെ ഉള്ളത്
ഉം
പിന്നെ ചീര ഉണ്ടാവണ്ടോ ആ ഉണ്ടാവണൊക്കെ ഇണ്ട്
ഏ പച്ച ചീരയോ ചോവപ്പോ
പച്ച
ആ എന്റെ ഇവിടെ തരാം പച്ചമുളകിന്റെ തൈയുണ്ട് ആ ആ മുളകും പൊടി മുളക് പൊടിപ്പിച്ചപ്പോളേ ആ അതിന്ന് കിട്ടിയ കുരുകളൊക്കെ ഒന്നായിട്ട് ഇട്ടയിനി.
ആ കുറെ തൈകൾ ഉണ്ടായിനു് ന്നട്ട് ഇണ്ടായിക്കണോ
ണ്ടായില്ല തയ്കള് പൊന്തി വന്നിട്ടുള്ളൂ.
ആ അത് ശെരി അത് കവറിലാക്കി വെച്ചാ മതി. ആ നമ്മക്ക് അയൽക്കൂട്ടത്തിൽന്ന കിട്ടലുണ്ടല്ലോ അതേപോലെ അതല്ല അയൽക്കുട്ടത്തിന്ന് നിങ്ങക്ക് ഇങ്ങതെ പച്ചക്കറി വിത്തൊക്കെ കിട്ടോ, തൈയ്യ
ആ ആ പടവലങ്ങ കിട്ടും, മുളക് കിട്ടും ആ പലതും കിട്ടും, വെണ്ടകിട്ടലുണ്ട്
ഏ ഇവിടതൊന്നും കിട്ടലില്ല. ഇവിടെ കിട്ടും തൈ കള് ആ ആ ഇ ചിലപ്പൊ ണ്ടാവും ചിലതുണ്ടാവില്ല ചിലത് നശിച്ചു പോവും, ആ അതു തന്നെ, കൊടന്നു വാങ്ങി കുഴിച്ചിടും. ആ
നിങ്ങക്കവിടെ സ്ഥലൊക്കെ ഉണ്ടേക്കൂല്ലേ
ഇല്ല അവിടെ ചെ സ്ഥലം ഞങ്ങള് ഞാൻ ടെറസിന്റെ മേലെ ഉണ്ടാക്കിക്കണെ.
ഏ അതാവുമ്പങ്ങനെ കേറി ബുദ്ധിമുട്ടല്ലേ
ആഹ് ഞാന് കവറില് മണ്ണ് നിറച്ചിട്ടേ
ആ
കുറച്ച് കൊറേ ആണ്ട് കൊണ്ടോയക്കും
ആ
അങ്ങനെയൊക്കെ എല്ലാതും ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്.
ആ കേറി ഇറങ്ങലെ
കേറി നല്ലപൂതികയ്യും വാണ്ടീർന്നില്ല വിചാരിക്കും
ആഹ
എനിക്ക് വളരെ നല്ല ഇഷ്ടമാണ്. അതുണ്ടായി കാണാൻ രസാലെ ആഹ ടറസിന്റെമോൾ വെച്ചാമതി അപ്പൊഅത് നേരാവും
ആ
നല്ലണ്ടാവണ്ടോ ടാറസിന്റെ മോളിലായിട്ട്. ആ ഉണ്ടാവണ്ട് അപ്പഴ ഉണ്ടാവണതെ താഴത്തേക്കായി മുകളിൽ സ്ഥലം ഉണ്ടാവണത്
ആഹ
ഞാന് വളം ഇംഗ്ലീഷ് വളം ഇല്ലേ
ആഹ
ട്ടുടക്കല്
ഉം
ഞങ്ങൾക്ക് ഇവിടെ ആദ്യം തറവാട്ടില് പശുക്കലുണ്ടായിനി. ആ ആ അപ്പൊ പിന്നെ സുഖമായിട്ടുണ്ടാകാലോ ഹല്ലോ ആഹ ഇപ്പല്ലടാ ഇപ്പൊ ഒഴിവാക്കി ആ പിന്നെ, ഉംറക്ക് പോയപ്പളെ അതൊക്കെ ഒഴിവാക്കി. അത് ശെരി, ഏ കോഴികൾ ഉണ്ടോ നമ്മക്കുണ്ട് ചാമ്പക്കണ്ട് പിന്നെ പേരക്കണ്ട് അങ്ങനത്തൊക്കെണ്ട്. ആ കോഴികളുണ്ടോ ൾണ്ടോ ആഹ കോഴികൾ ഉണ്ട്. ആ കൊറെണ്ടോ ആ കൊറേ എട്ടു പത്തെണ്ണം ണ്ട്. ആഹ
ആഹ് ഇനി ഇട്ട് തരാ കുട്ടികളുണ്ട് ചെറുത് ആഹ്
അപ്പൊ അര് മുട്ട മുട്ട വിറ്റാലും കിട്ടുവല്ലോ അല്ലെ
ആഹ് മുട്ട വിക്കാനൊന്നും കിട്ടൂല കുട്ടികളുണ്ടോണ്ടെ കുട്ടികൾക്ക് പിങ്ങി എടുക്കാനും
നമുക്ക് കറിയ്ക്കക്ക് ഒക്കെ ഉപയോഗിക്കാലോ ആഹ് അത് ശരിയാണ്
അപ്പൊ മുട്ടന്റെ ആവശ്യം ഇല്ല നമ്മക്ക് പുറത്തുന്ന് വാങ്ങല്ലേ
ആഹ് ആഹ് ആഹ്
ഉം
ഇങ്ങക്ക്ണ്ട കോഴിക്കള് ആഹ് ഇവിടെ കോഴികളൊക്കെ ഉണ്ട്
തൊന്നോണ്ടോ
നിങ്ങളിപ്പ പറഞ്ഞാത്ര തന്നെ ഉള്ളൂ മുട്ടണ്ടാമ്പളെ വി വിൽക്കലാണ് കൊറെേ കൊടുക്കൂ കൊറെേ വിട കൊടുക്കും
ഏഹ് മുട്ടക്ക് ഇപ്പേത്ര വില
ത്ത് രൂപയാണിവിടെക്കെ ഞാൻ കൊടുക്കല്
ഏഹ് പക്ഷെ നമ്മക്ക് പുറ
ത്ത് കൊണ്ട് കൊടുത്താൽ നമുക്ക് ഒമ്പത് റുപ്പിയ കിട്ടുള്ളു ആഹ് ഞങ്ങൾ പുറത്ത് കൊടുക്കൂല വീട്ടക്കേ കൊടുക്കുള്ളൂ
ആഹ് അപ്പൊ കിട്ടും പക്ഷെ കട
കടക്കാരുടെ ചോദിച്ച് നിങ്ങള് എത്രക്ക വെക്കോലി ഓല് പത്ത് റുപ്പയക്ക് അന്ന അത് വെറുതെ പറായണ് കടക്കാര്
ഉം അല്ല ഓവലങ്ങനെ പറഞ്ഞപ്പ നമ്മള് നമ്മുക്ക് ചോദിച്ച് നോക്കാലോ ഓലോട് ഇങ്ങട്ട് ആഹ്
ഇന്നട്ടമ്മക്ക് ആവശ്യണ്ടെ അമ്മക്ക് വാങ്ങും ചെയ്യാലോ ആഹ് അതെന്നെ
ഉം പിന്നെ മക്കക്കെന്നെ ആവശ്യണേ അത് മൂട്ട കണ്ടാ അപ്പ വാണോൽക്ക് പൊ പൊര്ച്ചണം അല്ലെങ്കി പീങ്ങണം.
വീങ്ങണം. ആഹ് അതെന്നെ
ഉം
നല്ലതാണ് മുട്ടി മാണം പറ്യോല് നല്ലതാണ്ന്നറ്യേ ആഹ് അതാണ് ഉം പിന്നെ നാടൻ മുട്ട്യാവാ ആഹ് അതെന്നെ ആഹ് ആഹ്
ഉം പിന്നെയ്ന്
പോരാണ്ടൻ വേണ്ടി വെക്ക വെക്കണല്ലോ ആഹ് അതിന് വേറെ മാറ്റിവെ ഉം
ആഹ്
ഇവിടെ ഞാൻ എന്റെ കോഴിക്ക് വെച്ചാല് ഒന്നും വിരിയില്ല രണ്ട് കുട്ടികളും മൂന്ന് കുട്ടികളൊക്കെ വിരിയുള്ളു
ഏഹ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യ വെച്ച് അതില് പതിനൊന്നണം വെച്ച് പതിനൊന്നും ഉണ്ടായി ആഹ് എന്നിട്ട് തരാ അതില് ആകെ മൂന്ന് പേടേ ഉള്ളൂ ബാക്കി മുയുവൻ പൂവൻ
ആഹ് ആഹ് ആഹ്
ആഹ് എന്റെ ഹസ്ബൻഡ് പറഞ്ഞപ്പ ആഹ്
കറിണ്ടാക്കി വെക്കല് പറഞ്ഞ് ആ അത് പറ്റും
കോഴിക്കോ വിറ്റാലും കിട്ടും പൈസ ഇപ്പൊ നാടൻ കോഴിക്കൊക്കെ അഞ്ഞൂറോ ഒക്കെ ഉണ്ടാലോ
ആഹ് അഞ്ഞൂറൊക്കെ ഇണ്ട് ഇങ്ങള് നിക്കലുണ്ടോ ഇല്ല ഇല്ല ഞങ്ങൾ ഇവിടെ വറക്കലാണ്
പേ
ഞങ്ങള് പിന്ന വറക്കല് തന്നെയാണ് പിന്നെ അയിനുള്ള വലപ്പായിട്ടുല്ല ആഹ് അഞ്ച് അഞ്ചാം ക്ലാസ്സായിട്ടുള്ളു അതല്ലേ എ അവള് വല്താവുമ്പോഴാ അത്തലാണ് ഏ നല്ലത് ഞ്ചൂദാർ ഇട്ടേ ആ പൂവന് പിന്നെ ഞമ്മള് തോന വള നീർത്തൂലല്ലോ ഇല്ല നോപ്പാളനു മുന്നെ അറക്കും ആ അതന്നെ
ഇനിപ്പോ പോവുകൊടുത്താലും കിട്ടുട്ടോ ആഹ്
പിന്നെ മൊട്ടപൊയിക്കണ്ടത് ഇല്ല ഇല്ല നമ്മൾക്ക് നാടൻ കോഴികളെന്നെ ഒള്ളു
ഏ
അല്ല മുട്ട പൊയ്ക്കണത് പഞ്ചായത്തിനാണ് കിട്ടല്ലേ ആ കിട്ടീന്നു അതൊക്കെ പിന്നെ ആണോ ഓരോ സമയായപ്പോ അപ്പോ കളൊക്കെ ഞങ്ങളറുത്തു ഇനി മറ്റൊരു കഴിഞ്ഞ കുറി കിട്ടിയ മുഴുവം എന്തോ പിടിച്ചോണ്ടോയി ഇബടെ നായ്ക്കള ശല്യം നല്ലണ്ട്
യാ ഞങ്ങളത് ഇൻ്റതും കിട്ടീനിം പിന്നെ തറവാട്ട്ത്തൊ ഒക്കെപ്പാടെ ഒരു കൂട്ടിലിട്ട് ഞങ്ങളെയ്
ആഹ് വെല്യ കൂട് കട്ടീനോ അപ്പൊ അയിന്റ ഉള്ളു കൂടെ കേറിയേട്ട് ഒക്കത്തിനെ കൊന്നിട്ട് പോയി അപ്പൊ അത് കൂട് അടച്ചീതിലാ
കൂട് അടച്ചീനിം പക്ഷെ വല്യ വല്യ കൺ
കണ്ണി ആയിട്ടേയ് അപ്പൊ എങ്ങനെ അങ്ങനെ അയ്‌ന്റെ ഉള്ളുക്ക് കേറി കൂടി പാമ്പോ പാമ്പെന്താ കടിച്ചോന്നും നമ്മക്കറിയില്ല ഒക്കത്തിനിം കടിച്ച് ഒറ്റ ഒന്നിനേം ബാക്കി ആക്കീട്ടില്ല അള്ളാ പാ അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും അയ്ക്കാരം അല്ലാതെ നായ്ക്കക്കൊന്നും കേറാൻ വെയ്ക്കൂലല്ലോ നായ്ക്കളല്ല വേറന്തോരു സാധനണ്ടല്ലോ ചോര കുടിച്ചു പോണ ഏഹ് ഇൻക്ക് ആ അങ്ങനെ എന്തോ പറഞ്ഞേട്ട്ക്ക്ണ് ഉണ്ട്ന്ന് ആഹ് അത് ഫിലു പറഞ്ഞീനിം ഏയ് അഹ് ശരി എന്തായാലും അതൊക്കല്ലാം നോക്കിയാലേ ഇണ്ടാവു
ആ
എല്ലെങ്കി ഇണ്ടാകാമ്പോ കൊറച്ച് ബുദ്ധിമുട്ടാണ്
അതേല്ലേ
പിന്നെ വേറെന്താ
വേറെ നല്ലത് നായ്ക്കോട്ട നാല് നായ്‌ക്കേരി ഞങ്ങളിക്ക